ആഹ് ഹലോ ആഹ് റേഞ്ച് പ്രഷ്നണ്ടോ കേൾക്ക്ല്ലേ ആഹ് പറി പറി കേക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം? ആഹ് ഇപ്പോ കേക്ക്ണ്ട്
ന്താ സുഖായിട്ട് പോണ് അറിയോള്ളു പറയാന്ലെ ഇവടെ തന്നെ മ് ഇല്ലലെ അതെ ഇവടെ അങ്ങനെ തന്നെ പോറത്തർങ്ങാൻ വയ്യ എന്തോര് മഴ
ഞാന് തലീല് കവറ് കെട്ടിട്ട് ആണ് അലക്കൊക്കെ ചെയ്ത്
തന്നെ ഞാനും കൊറെ വെയിറ്റ് ചെയ്ത് കുഞ്ഞു കുളിക്കാനും കൂടെ ഇണ്ട് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ മഴ ചോരോ നോക്കി അലക്കണെങ്കിലോന്ന് മഴ ചോരണ്ടേ?
ഏഹ് വെള്ളിയാഴ്ചായിട്ടാ
ആഹ് ആഹ് ഇങ്ങള് വെക്കാറില്ലേ തേങ്ങ ചോറ്? വെക്കലില്ലേ? ആഹ് അപ്പൊന്ന് അതാകുമ്പോ വേം അതാകുമ്പോ വേം പണി കഴിയോലോ?
ആഹ് അതെ പണി കയ്യും അത് ശെരിയാ
ര് വേണം അത് വേണം ഇത് വേണം
ആഹ്
അപ്പൊ ഇന്നാണ് കൊറേ ടൈം പക്ഷെ കുളിച്ചിരുന്നില്ലപ്പൊ കൊ കൊർച്ച് നേരായിട്ടൊള്ളു കുൾച്ചിട്ട് കാരണം കുളിക്കാൻ പോകുമ്പം ഭയങ്കര മടി നല്ല തണ് പ്പു ആണെ ഉം പിന്നെന്ത പിന്നെന്താ അറിയോ തീരുമ്പല് തലീല് കവറ് ഇട്ടിട്ടാ തിരുമ്പല് പിന്നെ ആകെ നനഞ്ഞിരുന്നു പിന്നെ അണ്ട് കുളിച്ച്
അഹ്ശെരി ഉം പിന്നെന്താ പണി കെടക്കാണോ?
ഏഹ് കേടക്കൊന്നല്ല ഇവടെങ്ങനെ ഇരിക്കാ ആഹ് പറയണം വിചാരിച്ചിക്കാണ് ഞാന് ഞാനൊരു കുട്ടിനെ പരിചയപ്പെട്ടിട്ടാ
ആഹ്
കല്യാണം കഴിഞ്ഞിട്ട് ആറ് മാസ ആറ് മാസൊക്കെ ആയിട്ടുള്ളൂ
ആഹ്
പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളെ പക്ഷെ ഇപ്പ ഇപ്പ കല്ല്യാണം കഴിക്കുന്ന കുട്ട്യാള് ന്നൊക്കെ പറയ്മ്പോ പഠിക്ണെ അലെങ്കി ജോലിക്ക് പോണെ അങ്ങനെ കുറെ ഡിമാൻ്
ആഹ് അതെ അങ്ങനത്താണ് അതെ
ഇവൾ പഠിക്കണ് ഒന്നൂല്ല്യ
ആഹ്
പഠിക്കുന്നില്ല ജോലിക്കും പോണില്ല ഇതി ആഹ് ഇരുപത് വയസാവുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞേ എന്താ ഈ പറതങ്ങ നിക്ക പറയ്ണീ പറയാണ് വീട്ട ഇന്റെ മൂത്തച്ചിയൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പ ഞാനക്ക് പഠിക്കണം പറയുമ്പോ അത് അവർക്ക് ഇഷ്ടാവൂല്ലല്ലോന്ന്
തന്നേ അങ്ങനെ പേടിച്ചിരിക്കുന്ന മക്കൾ അല്ലേ ആ അതെ
പറ്റൂല അപ്പൊ അവസ്ഥ അതാണല്ലോ
പറയാൻ പറ്റൂല്ല അതെ പോവണം എന്ന് പറഞ്ഞ പോവണം അങ്ങനെ ചെയ്യണം
ആഹ് ഇപ്പഴൊക്കെ ആരാ അങ്ങനെ ഇരിക്കണ്
അതെ അതെ നമ്മുടെ ഈ പ്രായമുള്ള ഓലെക്കെ ഇങ്ങനെ നിക്കുള്ളൂ പേടിച്ച ഇങ്ങനെ നിക്കലേ ആഹ് പേടി പറഞ്ഞ സംഗതി ആർക്കും ഇല്ലല്ലോ
അന്നാണ് കല്യാണം കഴിഞ്ഞാ പിന്നെ കല്യാണം കഴിഞ്ഞാ പിന്നെ വീട് അതെന്നെ ഒള്ളു ഇപ്പൊ അങ്ങനെ പോ അന്നൊക്കെ അന്നൊക്കെ കല്യാണം കഴഞ്ഞിട്ട് പഠ ക്കാൻ
ആഹ് അതെ എല്ലാർക്കും ആഹ് അതെ അങ്ങനൊ നമ്മളെ ഇവിടെ ഇല്ല അങ്ങനത്തോക്കെ ഒരു മൈൻഡ് തന്നെയില്ല ആർക്കും
പിന്നെ ഹിന്ദൂസാണ് അല്ലെ അന്നെ അവരിലാണ് കൂടുതല അങ്ങനെ പോവ
ആഹ് പോവാൻ ഞമ്മള അങ്ങനെ പോവുന്ന ഇപ്പൊ അവരെ എല്ലാ പരിപാടും ഞമ്മക്കായിരുന്നു ഒരു ഭ ത്തിര ആണെങ്കിലും എന്ത് പരിപാടാണെങ്കിലും ഒക്ക ആഘോഷങ്ങളായാലെ ഇപ്പം നമ്മൾ
പക്ഷെ ഇപ്പൊ എല്ലാ എന്താ ആഘോഷങ്ങൾ ഞമ്മക്ക് കുറച്ച് കൂടുതലാണ് തോന്നണല്ലേ നമ്മൾത് ഒരുപാട് ഒരുപാട് കോപ്രായങ്ങൾ കാട്ടുന്നണ്ടല്ലേ ഈ കല്യാണങ്ങളൊക്കെ ആയിട്ട് എന്താ ഇപ്പടത്തെ ഒരീസം കണ്ടോ ആംബുലൻസില് എന്താ വന്നത്
പുതിയണ്ണോ
പുതിയാപ്പള ആംബുലൻസ്
തന്നെ ഇന്റെ റബ്ബേ എന്താപ്പൊ അതൊ ക്കല്ലേ
പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പെട്ടന്ന് ആംബുലൻസ് വരുമ്പോ എല്ലാരും പേടിക്കൂലേ
ആഹ് അതെ
പടച്ചോനെ മറന്നിട്ട് ഓരോന്നു
ആഹ് ഇപ്പൊ എന്താ ചെയ്യേണ്ടന്ന് ആർക്കും അറിയില്ല അങ്ങനത്തൊരു കാലായി മാറി
അതൊക്കെ ആദ്യം ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോ പണ്ടത്തെ കാലം ഏറ്റവും രസമുള്ളതായിട്ട് തോന്നൂല്ലേ
ഇപ്പ അതൊന്നിലല്ലോ നമ്മള് അങ്ങന്ന് പോണില്ലല്ലോ എന്ത് പരിപാടി ഉണ്ടെങ്കിലൊക്ക അങ്ങനെ ഇപ്പൊ ഉള്ളിലായി ഒതുങ്ങിയ ജീവിതലേ പണ്ടൊക്കെ എല്ലോടുത്തും അയൽവക്കത്തും യാലും എന്നും പോവും അങ്ങനത്തെ തായിരുന്നല്ലോ ഇപ്പം ഞമ്മള വീട്ട്ത്തെ പണി തന്നെ നമുക്ക് കയ്യ്ണില്ല അത് മലന്നെ ടൈമ് പോവാണ് പിന്നെ വൈകുന്നേരാണ് അങ്ങനെ അങ്ങനാണ്ട് കഴിഞ്ഞി പോവാണ് ഇങ്ങനൻത്തെരു കാലാണ് ഇപ്പൊ
ഉം
ആ അതെ
ഞാന് ഇങ്ങനെ എന്ധെ ലും ചെയ്യാന്ന് വിചാരിച് ഇങ്ങനെ നിക്ക
തലെ പൊർത്ത് പോയിട്ടോ അല്ലെങ്കി ഓൺലൈൻ ആയിട്ടോ
പൊർത്ത് പോയിട്ട് പൊർത്ത് ഓല് ചെറീയെ കുട്ടി ഒക്ക അല്ലേ ഓൺലൈന് ആയിട്ട് എന്താൻ ഞാൻ ഞാൻ ഓ ഞാൻ ഓൺലൈന് ആയിട്ട് വർക്ക് ചെയ്തിര്ന്നേ ആ ഞാൻ പർഞ്ഞിട്ട്ണ്ടത് ഞാൻ പറഞ്ഞിട്ട്ണ്ടത്
പർ ഒര് ഓമ ഓർമ്മ കിട്ട്ണില്ല
ല്ല കമ്പനി കേട്ട്ക്ക്ണോ നവാവിൻ
ആ ആ അതെ
കേട്ട്ക്ക്ണാ
അയ്ല് ഇങ്ങനെ ആ പ്രൊമോട്ടർ ആയിട്ടേനു ട്ടീച്ചിങ്ങോ മേനേജർ ആയി ആ ആ ആ അയ് ശെരി ആ ആഹ്
ആദ്യം പ്രൊമോട്ടർ ആയിട്ട ട്ടാ വന്നിര്ന്നത് അതിക്ക്
ആ
പിന്നെ ഞ ഒരു ഒരു മാസം കൊണ്ടന്നെ ഞാൻ അത്യാവശ്യം അഡ്മിഷന് കൊട്ന്നൊണ്ട് പിന്നെ ഞാൻ അ അഴിന്റെ കോഡിനേ റ്റ്റായി ഞാൻ ആ അതായത് ഗ്രൂപ്പിന് മേനേജ് ചെയ്യുന്ന ആളായി
ആ ആ
അതക്ക ആവുമ്പം അത്യാവഷ്യം നല്ല പൈസ കിട്ടീന്നി പന്ത്രണ്ടായിരം രൂപക്ക മാസം കി
മാസ്ത്തിലോ തന്നെ പിന്നെന്തേ അയിന്ന് എർങ്ങിയത്
പിന്നെ എന്തേ എർങ്ങി വെച്ചാല് കൊറോണ ടൈമ് ആയതു കൊണ്ടെ അന്നൊക്കെ ഈ ഓൺലൈൻ കോഴ്സള് കമ്മി വന്ന് ഇത്പ്പ ആ ഇങ്ങനെ രണ്ട് മൂന്നണ്ണണ്ടാ അഡ്മിൻ വന്നീന്നയ് ഇപ്പൊ എവിടെ നോക്കിയാലും ഓൺലൈൻ കോഴ്സുകളല്ലേ
ആ അതെ അതെയല്ലോ ഇപ്പ അഡ്മിഷം വര്ണ്ടാവൂലെ ഞാനും നെവാവിന്റെ ഇതില് ആ സാലറി ഒക്ക കൊർഞ്ഞി ണ്ടാവൂലേ ഞാനും വർക്ക് ചെയ്തിരുന്നു പ്രൊമോട്ടർ ആയിട്ട്
അതെ ലെ പിന്നെ ഞാൻ അങ്ങനെ ആയപ്പോ ഞാന് എന്ത് ചെയ്തു അഴില് മേനേജ താവനൊരു ഇത്ണ്ടായിർന്നു അപ്പ ഞാന് ഇൻക്ക് അത്ക്ക് ഇത് കിട്ടിട്ട് ഞാന അതില് മേനേജറയിട്ട് കയറി മേനേജറായിട്ട് ക റിയപ്പം നമുക്ക് അയ്യായിരം രൂപ ഫിക്സഡ് സാലറി ആക്കാരം മറ്റേത് പർഞ്ഞാല് നമുക്ക് അഡ്മിഷൻ വരുമ്പളും കൂട അഡ്മിഷൻ കൊർഞ്ഞ നല്ല പൈസ കൊറയും ചെയ്യുവല്ലോ
ആ ആഹ്
കേറി അപ്പ അത്ങ്ങനെ പുതിയൊരു കോസ് എനിക്ക് തന്ന അപ്പൊ എൻക്ക് മൂവ റ നല്ല നല്ല നെയ് നെജിലാണത് പേര്ന് നല്ല പ്രശസ്തിയാണ് പക്ഷെ നല്ല വർക്ക ആണ് മാനേജറ്ന്നൊക്കെ പറഞ്ഞാലേ
തന്നെ അയില് എന്തേനു വർക്ക് ഇണ്ടായിരുന്നെ
ത്‌ച്ചാല്‌പ്പോ നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സും തന്നാലില്ലേ മാനേജർമാരെ വർ ത്‌ന്താച്ചാല് നമ്മക്ക് ഒരു കോഴ്സ് തന്നാല് നമ്മള് ഈ പ്രൊമോ ട്ടേഴ്സിന്റെ മാർക്കറ്റിംഗ് ടീം ഉണ്ടാവൂല്ലേ അവിട്ക്ക് നമ്മള് ഈ ഈ കോഴ്സിന്റെ എന്താ പോസ്റ്ററ് വീഡിയോസ് അതൊക്കെ ഞമ്മളാണ് ഉണ്ടാക്കി കൊടു ക്കണ്ടത് അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊ ക്കെ നമ്മളാ നട കൊടുക്കേണ്ടത് പിന്നെ ഒരു കോഴ്സ് തുടങ്ങുമ്പ അയി അയ്നെ ഇനാഗുരേഷൻ പിന്നെ കെഴിഞ്ഞ വേൾഡ്ക്ഷൻ പ്രോഗ്രാമ് അങ്ങനെയുള്ള പരിപാടിക ക്ക് നമ്മള് മാനേജറാ ചെയ്യണ്ടേ ഈ പോസ്റ്റർ ഇണ്ടാക്ക അങ്ങനെ ഏഹ് കമ്പനി ഒന്നും ല്ല എല്ലാ വർക്കും നമ്മള് മാനേജറ് ചെയ്യണം അഡ്മിഷനേള് എങ്ങനെ മാർക്കിനെന്ന് ചെയ്യണം അത് അ അത് ചെയ്യണം പിന്നെ നമ്മള് ഓരോരോ ക് ഇപ്പൊ ഓരോ കോഴ്സിന് ക്ലാസ് റൂമ് നമ്മൾ ശ്രദ്ധിക്കണം ക്ലാസ് മാനേജർ പറഞ്ഞാലേ പക്ഷ ഒന്ന് ഞാൻ കേക്കുമ്പ കറക്ടായി വല്ല്യ ഓസ്ഥ മാനേജറല്ലേ
ആഹ് ആഹ് മാനേജറല്ലേന്ന് അത്പ്പോ ഏത് തായാ ല അങ്ങനെയിരിക്കും ആഹ്
ചെറിയ കുട്ടിയൊക്കെ ആവുമ്പോ ചെയ് മീറ്റിംഗ് ഒന്നും നമ്മക്ക് നടത്താൻ പറ്റ്ണില്ലേ കാരണം അത്‌ നമ്മളിപ്പോ മേനേജർ ആവുമ്പൊ നമ്മള് ഫുള്ള് കാര്യ ഞങ്ങള് നമ്മുടെതിലല്ലേ കാരണം കൊറഞ്ഞ പിന്നെ ഇഞ്ഞ് കമ്പനി അഡ്മിഷൻസ് ഒക്കെ കൊറഞ്ഞാല് അയി ന്റെത് ഞമ്മക്കാകാരയ് മാനേജർക്കെക്കാരെയ് അപ്പൊ ഞാൻ അങ്ങനെ റിസെ റിസൈൻ ചെയ്തു
തന്നെ അത് ശരി. അപ്പൊ
ന്നോട് ദാ മാസ എല്ലാന് ഇപ്പൊ പറ ഏഹ് ഇല്ലേ ഇന്നോടങ്ങനെ താമ ചെല്ലാന് ഇപ്പൊ അയില്ക്ക് ഇപ്പൊത് പരിചയ ആണല്ലോ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആഹ് മാനേജർ പോസ് നടക്കൂല കാരണം ഇപ്പ പണ്ടത്തെ പോലെ അല്ല പൻ
ഇല്ലലേ വർ ക്ക് ചെയ്തിരുന്നു പ്രൊമോട്ടറായി
ആഹ്
ഇങ്ങന നൊന്നും ചിട്ടാത്തൊണ്ട് ഞാൻ പിന്നെ അയിന്ന് പോന്നടാ ഒന്നും കിട്ടീല്ല
എന്നാ മാനേജർ പോസ്റ്റിക്ക് പറ്റൂലാർഞ്ഞപ്പൊ ഞാന് ന്നാ ഇൽന്നോട് ഇങ്ങനെ ഈ പ്രൊമോട്ടേഴ്സ്നെ ലീ ലീഗ്‌ന് ഹെഡ് ഉണ്ടാവൂല്ലേ ന്നാ അങ്ങനെ ആയിട്ടൊന്ന് അങ്ങനായിട്ട് നോക്കി ഓ ക്ക് അറ്ഞ്ഞ് ഇന്നോട് മാനേജർ പോസ്റ്ററാണ്ടെങ്കില്
ആഹ്
ന്നാ പിന്നെ അങ്ങനെ ചെയ്ത് ഓക്കി പക്ഷെ ഇല്ല പിന്നെ പ്രൊമോട്ടേഴ്സ് ആ യിട്ടും ആരെ കിട്ട്ണ് ഇപ്പ ആ എല്ലാരും ഇപ്പ ഇങ്ങനെ അപ്പൊ ആർക്കും ആർക്കാ താല്പര്യല്ലേ ഉം പക്ഷെ ഞാനൊക്കെ പ്രൊമോട്ടായത് ഞാനൊക്കെ പ്രൊമോട്ടറായി കയറിയ സമയത്ത് ലക്കി ആയിരുന്നു ട്ടോ അന്നൊക്കെ എത്ര ലാസ്റ്റത്തെ ഒരു മാസം ഒരു പത്ത ചെന്നിട്ട് കിട്ടിയ പക്ഷെ അതിന്റെ
പിന്നെ
മുപ്പത് അമ്പത് അഡ്മിഷനക്ക കൊണ്ടുവന്നു
ഉം അത് നല്ല സാലറി ഉണ്ടല്ലോ അഡ്മിഷൻ ട്യൂഷനൊക്കെ അല്ലേ എട്ടായിരം ഏഴായിരം അങ്ങനൊക്കെ വരുന്നില്ലേനോ ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്
ആ പല പല കോഴ്സുകൾക്കും പല റേറ്റണ്
ആഹ്
ആ ആയിരത്തിന്റെയും രണ്ടായിരത്തിന്റെയും അങ്ങനെ കോസുകളുണ്ട് അങ്ങടെ തന്നന്ന അങ്ങനെ ഇണ്ട് അതന്ന ശരിയട്ട ഇപ്പ വിളിക്കേ
ഉം ആഹ ആയിക്കോട്ടേ